ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം
എന്താ ഫുഡ് കഴിച്ചോ
ഓ ഫുഡൊക്കെ കഴിച്ചു
മക്കള് സ്കൂളിട്ട് വരാനായോ
മ ഒന്ന് സ്കൂള ഒന്ന് ശനിയാഴ്ചയല്ലേ
ഏ അവിടെ ശനി ലീവാ
ഇവിടെ ശനി ലീവാണ് ഇവിടെ വെള്ളിയാഴ്ച ഉണ്ടാവും അപ്പൊ ശനിയാഴ്ച ലീവാണ് അവിടെ എങ്ങനെയാ
ഇവിടെ ശനി ഗക്ലാസ്സ്ണ്ട്
ഉ നിങ്ങക്ക് എത്ര മ മക്കളാണ് സ്കൂള് പോണവര് എത്ര ആളുണ്ട്
ഒരു ഒരാളള്ളൂ
ആഹ് ഒന്നൊള്ളൂ എത്രേലാണ് പഠിക്കണ
സ്കൂള്ള് പോണത് ഓള് യുകെജി യാ
ഏ ശരി മറ്റുള്ളവര് പോവാനായീല്ലേ
ഇല്ല ചേർത്ത് ആയില്ല രണ്ട് വയസായിട്ടൊള്ളൂ വല്യാള് പിന്നെ പ്ലസ് ടു കഴിഞ്ഞതാ ഇന്നിപ്പോ വേറെ എവിടേലും കിട്ടണം
പ്ലസ് ടു കഴിഞ്ഞോ ഉം
പ്ലസ് ടു കഴിഞ്ഞ് നിക്ക്ആണ്
ഓ ഇനി എന്താണ്
ഇനി എന്താണ് ചോയിച്ചാപ്പൊ എന്താ പോനേ ഡിഗ്രിക്കൊന്നും പോവാൻ താല്പര്യം ഇല്ലാറഞ്ഞ് നിക്ക്ണ്ട് ഡിഗ്രിക്കൊക്കെ പോയാ മൂന്നാലു കൊല്ലം വെറുതേ പോകും
ആഹ്
ലിയാക്ണെന്തെങ്കിലു ഒക്കെ പഠിക്കണംന്ന്ള്ളതീലാണ് നിക്ക്ണ്
ആഹ് പെട്ടെന്ന് ജോലിയാവാൻള്ള കോഴ്സ് ല്ലേ ഡിപ്ലോമാ കോഴ്സുകള് ഉം
വേഗം ജോലി ആയാല് മറ്റേത്പ്പ നാലൊല്ലം പഠിക്കണം ഡി
ഉം മറ്റത് നാ നാല് കൊല്ലം പഠിക്കുവാണം അതറ്റോയെവിടെം എത്തൂല്ല പിന്നെ വീ ണ്ടും പഠിക്കണം
ആഹ്
അയിന്റെ തുടർച്ചയായിട്ടങ്ങനെ പഠിക്കണ്ടേ
ഉം ആ അപ്പ അയിലിങ്ങനതായി നിക്കാണ്
ആഹ് ആഹ് എന്നിട്ടെന്താണെടുക്ക്ണത് അങ്ങനെ എന്തെങ്കിലുണ്ടോ
ആഹ് ഓന് ഏവിയേഷൻ്റതാ നോക്ക്ണ്
ഓ നല്ല കോഴ്സാണല്ലോ
ഉം അയിന് കിട്ടണം ഏവിയേഷന് നമ്മള് ഇത് സൈറ്റിലൂട അപ്ലൈയ്തിട്ട് ഓല് വിളി ക്കും വിളിക്കലാണ്റ്ഞ്ഞു
ഇന്റർവ്യൊ
ആഹ് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വാണം കിട്ടോല്ല്യെന്നൊക്കെ അങ്ങനേ അറിയൊള്ളൂ
അത് ശരി അപ്ലൈ ചെയ്തിട്ട് ട്ട്ണ്ടോ
ഇല്ല അയിന് പതിനെട്ട് വയസ്സാവണം പറഞ്ഞാണ്ട് നിക്കാണ്
പതിനെട്ട് വയസ്സ് തെകഞ്ഞൊന്നിട്ട്
ആ ഇന്നലേക്ക് പയിഞ്ഞെ പതിനെട്ട് വയസായി
ആ ആ
അപ്പൊഞ്ഞ് അപ്ലൈ ചെയ്യണം പാസ്പോർട്ട് വാണം
മ് പാസ്പോർട്ട് എടുത്തിട്ടില്ല
പാസ്പോർട്ട് ചെറുതായിരുന്നന്ന് എടുത്തിരുന്നു ഇഞ്ഞിപ്പോ അതൊക്കെ പുതുക്കാനായിന്ന്
പത്ത് വർഷം കഴിഞ്ഞാ പുതുക്കണല്ലോല്ലേ
ഉം പത്ത് വർഷത്തിലല്ല കുട്ടികൾക്ക് അഞ്ച് വർഷെ ഇണ്ടാവുള്ളൂ ഓന് ചെറുതായി ഉം ഓന് ചെറുതായന്ന് എടുത്തതാ
ആ ആ
അഞ്ച് വർഷള്ളു ഓല്ക്ക്
ശരി എന്നിട്ട് പുതുക്കാൻ കൊടുത്തോ
ഇല്ലില്ല കൊടുത്തിട്ടില്ല ആ ഒക്കപ്പയിന് അക്ഷയ വഴിയല്ലേ അക്ഷയില് കൊടുക്കണം
ആ ആ പിന്നെ പോവണല്ലൊല്ലേ
ആ പിന്നെ അവരു വിളിക്കും ഡേറ്റ് ആ എക്സാമ് ഡേറ്റ് പറഞ്ഞിട്ട് കിട്ടിട്ട്
ഉം ഉം
ഉം. എന്നിട്ട് എന്നിട്ടെന്താ ഏവിയേശ എവിടെ ചേരാൻ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടോ?
ഏവിയേഷന് ചെലര് പറയുന്നു അതിനൊരു അങ്ങനായിട്ട് കോഴ്സിനൊന്നും ചേരണ്ട പൊല് നമ്മള് ഇങ്ങനെ അതിന്ന് കൊടുത്ത് സൈറ്റില് കൊടുത്താല് വരിക, ഇന്റർവ്യൂ ചെയ്താല് കിട്ടിയാല് പിന്നെ അങ്ങനെ പോലെ തന്നെ എല്ലാം നോക്കും എന്ന് പറയുന്നു.
ആര്?
അങ്ങനെ ഓരോത്തരോട് നമ്മള് അന്വേഷിച്ചപ്പോ ഒരു പിന്നെ ഇങ്ങനെ പറയുണ്ട് ആ അങ്ങനെ ആ ഫീൽഡിലുള്ളവലൊക്കെ യൂട്യൂബിലൊക്കെ അങ്ങനുള്ളവലൊക്കെ പറയുന്നുണ്ട്. അതും ബുദ്ധിമുട്ടാണ് നമ്മള് പിന്നെ ജോലി തെരഞ്ഞ് നമ്മള് നടക്കണം.
ആ കോഴ്സായിട്ട് ചേർന്നാല്
ആഹ്, കോഴ്സ് ആയിട്ട് ചേർന്നാല് നമ്മളെ ജോലി ഞമ്മള് തേടി കണ്ടുപിടിച്ചേണ്ടി വരും, ഇന്റർവ്യൂവിന് വിളിച്ചും പാട് പോയി അങ്ങനെയൊക്കെ ഇന്റർവ്യൂൽ ഓൽക്ക് പറ്റി അങ്ങനൊക്കെ ആയല്, അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം ഹിന്ദി ലാംഗ്വേജ്കളൊക്കെയാണല്ലോ ഇനി അറിയേണ്ടിയത്
ആ ആ
പിന്നെ ഫുഡ് നമ്മള് തടി കൂടാൻ പറ്റൂല നല്ല നീളം വേണം അതൊക്കെയാണ് അതിന്റെ ഓരോ നിബന്ധനകള്. നീന്തല് അറിയണം. മത്തങ്ങയൊക്കെ ഇപ്പൊ ചോദിച്ചാ അറിഞ്ഞിട്ട് ഓല്. മറ്റതു നമ്മള് ഇതില് കൊടുക്കാണെങ്കില് അല്ലാതെ നമ്മള് പൈസ കൊടുത്താണ്ട് പഠിച്ചാണെന്നലോല് ജോലി ആക്കി തരൂന്ന് അങ്ങനെയും പറയുന്ന്.
ഉം.. ഉം എത്ര ചെലവ് വരു അതിന്?
അതിന് ചിലവെങ്ങനെ വരുവെന്നറീല്ല.
അത്, എങ്ങനെയാണ് നമ്മള് എന്താ കമ്പനിക്ക് നി ദാറ് കീഴിലായിട്ടാണോ പഠി ക്കണ്ട്യത്.
അ... ആ ആ.. ഓരോ അയിന്റെ ഇൻസ്റ്റിറ്റ്യൂ ട്ട്ണ്ടാവും ഓരോ കമ്പനീന്റെ ഇതില്.
അ.. ആ..
അയിലുതായി പഠിക്കണം, അത് കൊറച്ച് ദൂരള്ളതു തോന്ന്ണ്ട്. ലോൺ അഇപ്പോ പറഞ്ഞോൻ, രണ്ടുമൂന്ന് സ്ഥലം പറഞ്ഞിരുന്നു.
നമ്മുടെ കേരളത്തിലൊന്നുല്ലേ?
ഹും കേരളത്തില് ഓൻപ്പൊവ്ടെ രണ്ടുമൂന്ന് സ്ഥലം പറഞ്ഞിരുന്നു. ഡൽഹിയിലുണ്ടെന്ന് തോന്ന്ണ്ട്.
ആ..
പിന്നേ പിന്നെയിപ്പോയിവിടെ പൂനേലോ, ഒന്നോ, ഒന്നുരണ്ടുസ്ഥല പറഞ്ഞിരുന്നു.
ഉം.. അപ്പൊ അങ്ങോട്ടൊക്കെ പോകുമ്പം ചെലവും കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ലല്ലേ
ആ.. അങ്ങോട്ട് പോകുമ്പം ഫുഡ് അക്കോമഡേഷനൊക്കെഫുഡിന്റേതും ഹോസ്റ്റൽ ചിലവൊക്കെ നമ്മളെടുക്കേണ്ടിവരും.
ഉം.. ഉം
പഠനത്തിന്റെയുംഅതിന്റെ പ്രാക്ടീസും കാര്യവും അവരു വേറെ കൊടുക്കും. അതിനൊക്കെവേണം പൈസവേണ്ടിവരും, എത്രആണെന്നറിയില്ല.
നല്ലപൈസ വേണ്ടി വരുമ്പോ കാരണം ഏവിയേഷൻ ഫീൽഡെന്നൊക്കെ പറഞ്ഞാല്‌പെട്ടെന്ന് ജോലിയാവാനുള്ള ജോലി സാധ്യതയുള്ളൊരു മേഖലയാണല്ലോ
ആഹ്.. ആ..
പിന്നെയെന്നാല് എന്തായതില് നമ്മള് പെ ഇപ്പോകോഴ്സ് ചെയ്ത് നമ്മുക്ക് ഇന്റർവ്യൂവില് കിട്ടിയാലും നല്ലശമ്പളം കാര്യങ്ങളൊക്കെയുള്ളൊരു, മേഖലയാണ്. നമുക്ക്പെട്ടെന്ന് എന്താ, ജോലി കിട്ടാനും. നല്ല ശമ്പളത്തോടുകൂടിയുള്ള ജോലിചെയ്യാൻതന്നെ സാധ്യതയുണ്ട്. നല്ലൊരുഫീൽഡാണ്.
ആഹ അപ്ലൈ ചെയ്ത കുത്ത് കുത്തിീയിട്ട വണോ
ആഹ ഉഹ കിട്ടുരിക്കും അല്ലെ മാ മാർക്ക് ഇണ്ടോ മാർക്കൊക്കെ ഇണ്ടോ
ആ എമ്പത്തി എമ്പത്തഞ്ച ശതമാനം മാർക്ക്തിനൊരു പ്രശ്ന ഇല്ലാതെ തോന്നുന്നു ഡോോഗലിോ വേറെ ഇതാണ് ഇംഗ്ലീഷും ഹിന്ദിയ ഒക്കെ എറായിട്ട് സംസാരിക്കും കറിയണോ
ആഹ ആഹ
അതാണ് പിന്നെ ഓലോ ഓരോ ഹെൽത്തിന്റെ ഇതെല്ലാം നോക്ക ഹെൽത്ത് എല്ലോ നോക്ക ആ
അതൊക്കെ അറിയോ ഭാഷകളൊക്കെ അറിയോ
ആഹ ഇംഗ്ലീഷോന്നല്ലാം അറിയാം ഹിന്ദി പിന്നെ ഇനെ കേട്ട് പഠിക്കേണ്ടി വരും എനി എത്രാണ് പോല
സ വെക്കേഷൻ അല്ലേനോ അപ്പൊ ചെയ്തെങ്കിലും ഒരു കോഴ്സില ഒക്കെ ചേർന്നാ മതിയായിരുന്നല്ലോ
ഉ അയിന് ഇപ്പ പോയില്ല
ഉം ഉ
ഇന്നെ നോക്കണം പറയുന്നുണ്ട്
അല്ല അനിപ്പോൊ ഒെപാട ഒപ്പ ആവല്ല നമ്മള് പേവേശനഥവാന്നി കിട്ടിയ അയിന് പോവലോ ഈ ഹിന്ദി പഠത്തും ഒക്കെപാട പ്പ അന്റെ മുമ്പ് അണ്ടന്ന കൊറച്ചൊക്കെ നോക്കിയൊക്കെ ആണെങ്ക
ഉം അന്ന നോക്കിയില്ല അവന് ഇതിലൊക്ക പഠിക്കന്നും പറഞ്ഞോട്
യൂ യട്യൂബിൽ നോട കേട്ടല്ലേ
ആഹ് അതിലുണ്ടാവല്ലോ ഇംഗ്ലീഷ്ക്ക അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ ഇംഗ്ലീഷ്ൊക്കെ അതേപോലെ ഹിന്ദീന്റെ എന്ത ഉണ്ടോ നോക്കണംന്ന് പറഞ്ഞിരുന്നു ഏ എങ്ങനെയൊന്നും അറിയില്ല